ഹലോ
ഹലോ.
ആഹ് കേക്ക്ണില്ലേ?
ആഹ് എനിക്ക് കേൾക്ക ആഹ് ഇപ്പൊ കേൾക്കാം പറ്റുന്നുണ്ടടാ. അവ്ടെ സുഖയിട്ടിരിക്കുന്നോ എല്ലാവരും?
ഓഹ് ഓഹ് എല്ലാര്ക്കു സുഖം. ഭക്ഷണൊക്കെ കയ്ച്ചോ?
ആഴേക്കെ ണ്ടോ? ആഹ് ഭഷ്ണൊക്കെ കയ്ര്.
ഉം ഉം മഴന്നില്ല ഇന്ന് നൽ ഇന്ന് നല്ല വെയിലാണ്.
ആയിര്ന്ന്. ഇവടെ രാവിലെ തൊട്ട് നല്ല വെയിലായ്ര്ന്നു തുണ്യള് ഒത്തിരിയുണ്ട് ന്നതെല്ലാം കൊണ്ട് ഒണക്കി പക്ഷെ ആ സമയത്ത് നല്ല മഴക്കോളായി ഇപ്പ നല്ല മഴയായിരുന്നു ഇപ്പ പെയ്തു തോന്നതേ ഒള്ളൂ മഴ.
ഉം ഉം ആണോ?
അതെ ന്യൂസൊക്കെ കണ്ടോ?
ഇല്ല ന്യൂസൊന്നും കണ്ടിട്ടില്ല ഞാനിന്ന് തലവേദനായിട്ട് ഫോ ഫോണ്ക്ക് നോക്കാതെങ്ങനെരിക്കേനി.
ഇപ്പട്ത്ത്ട്ടൊള്ളൂ ഫോണ്. ഉം
ആഹ്. അല്ല ഇന്ന് ന്യൂസിനാത്ത് നമ്മ്ടെ വി ഡി സദീഷൻ സാറാണെങ്കില് ഇന്ന് നമ്മടെ പെൺകുട്ടികൾടെ ട്രാൻസ്പോർട്ട് യാത്ര ഉദ്ഘാടനം ചെയ്ത ദിവസ് സായ്ര്ന്നു ആഹ് നമക്ക്നി
അതെ കൊറെ ആൾക്കാർക്ക് പ്പത് ഉപകാരാവൊല്ലോ ഓഹ് കൊറേ ആൾക്കാര് ഉപകാരവും അല്ല പോകാത്തോര്ക്കൊന്നും പിന്നെ അത് പർഞ്ഞ്ട്ട് കാര്യല്ല.
അതെ.
ഉം പക്ഷേ പോകുന്നോർക്കൊക്കെ നല്ല ഉപകാരള്ള സംഗത്യാണ്.
അണാ ചെയ്തത്.
ഉം ഉം.
അയ്ൻ്റെ
ഹലോ.
ഉദ്ഘാട നെക്കായിരുന്നു അങ്ങനെ ട്രാൻസ്പോർട്ട് പ്രിയദർശിനിന്ന് പർഞ്ഞിട്ട് മന്ത്രി നമ്മടെ അതു വായിട്ട് പുറപ്പെട്ടവരെല്ലാം കേക്കതി
ഹല്ലോ കേക്ക്ന്ന്ണ്ട് പർണോ.
ആഹ് അപ്പൊ അത് അത് സ അത് സംബന്ധിച്ചുള്ള ന്യൂസ് രാവിലെ കണ്ടാര്ന്നു ഞാൻ.
ഉം ഉം. ഞാനിന്നലെ കണ്ടു ഇന്നലെ ആഹ് എത ക്കെ ബസ്സാണ് ണ്ടാവണത് ന്നൊക്കെള്ളൊരു വീഡിയോ ണ്ട്. ഉം
സാധാരണ നമ്മളെ പോലെയൊക്കെയുള്ള സാ സാധാരണ ആ ളുകള് സാധാരണക്കാർക്ക് അത് നല്ലൊരു ഉപകാരപ്പെട ഒരു കാര്യണ്
അന ഉപകാരാണ് മ് ഹലോ..
അതെ,
ഉം,
ഊണക്ക
ആഹ് കഴിച്ചു,
ആഹ്, എന്തുണ്ടായിരുന്നു കറികളൊക്കെ, ഹലോ,
ഹലോ, റേഞ്ച് ഇഷ്യുണ്ട് തോന്നണല്ലേ റേയ്ഞ്ച് കൊറവാ തോന്നണ്,
ല് ഇടയ്ക്കിടയ്ക്ക്ങ്ങനെ കോള് വിളിക്കുമ്പോ സാധാരണ കുഴപ്പല്ല ആപ്പിന്റെ എന്തെങ്കിലും പ്രശ്നം ആയിരിക്കാം, എനിക്ക്‌ ഇടക്കടക്ക്ങ്ങനെ കേ
ഉം ഉം
വീട്ടിലാരൊക്കെ ഉണ്ട്?
ഇവിടെ ഞാന് ഇപ്പൊ ഞാൻ മാത്രെ ഉള്ളൂ, പ്പൊ ഹസ്ബൻഡ് മക്കളൊക്കെ, പോയി പണി ഒരാ ഹസ്ബൻഡ് പണിക്കോയി, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഉ,
കുട്ടികള എത്രല്ലൊക്കെ പഠിക്കുന്നു?
ഒരാള് പത്താം ക്ലാസിലാണ്, ഒ പിന്നെ രണ്ടാം ക്ലാസ്സൽ പഠിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സൽ പഠിക്കുന്നുണ്ട് എനിക്ക് നാല് മക്കളാ, ഒരാളാ അങ്കനവാടിയിലും,
മൂത്താൾക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ കാണുമായിരിക്കല്ലോ പത്തിലല്ലേ,
ഓഹ് അ അതിലേറണ്ട് രണ്ടിലും മൂന്നിലും പഠിക്കണ കുട്ടികൾക്ക്,
അഹ ലീവാവെ പോവൻത്രെ എല്ലാരുടെയൊക്കെ അവ രാവിലെ നല്ല തിരക്കായിരിക്കുമല്ലോ അല്ലെ എല്ലാവർക്കും സ്കൂളിലൊക്കെ പോവാനായിട്ട്,
ഉം ഒരാള് നേരത്തെ പോവും,
ആഹ്,
ഏഴര ഏഴര ആകുമ്പോ പോകും പിന്നെ മറ്റോർക്ക് പിന്നെ പത്ത് മണിക്കാണ്, ട്യൂഷന് ചേർത്തില്ലെ ട്യൂഷന് ഉ,
ആഹ് രാവിലെ ആഹ് പത്തിപ്പഠിക്കുന്ന ആർക്കായിരിക്കും രാവിലെ പോകണം അല്ലേ,
ഉം ഉം,
ഉം കുട്ടികളെല്ലാം കൂടെ നല്ല ബഹ ളായിരിക്കല്ലോ അല്ലെ,
ഓഹ് വന്നാല് തല്ലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും,
വഴ ക്കുണ്ടോ എല്ലാരും കൂടെ,
ഉം
ഹ് ഹ് ആഹ വഴക്ക് കൂടും അങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ നല്ല പാടാണ് ഇവിടെ നാല് പേര് ഭയങ്കര ബഹളപ്പെളും പിന്നെ സമയം പോന്നെ നമ്മളറിയത്തില്ല,
ആഹ് തലവേദന ഒന്നും കൂടെ കൂടും,
ആഹ് അതേ ഉള്ളൂ ഒരു ദിവസം സ്കൂളില്ലെങ്കിൽ നമ്മള്ചാരിക്കും, ഇസ്കൂൾ ഇന്നും കൂടെ അങ് ഉണ്ടായിരുന്നെങ്കിൽന്ന് വിചാരിക്കും
ആഹ് അതെ
എങ്ങന പെൺകുട്ടിയോ ആൺകുട്ടിയോ?
രണ്ട് പെൺകുട്ടിണ്ട് രണ്ടാൺകുട്ടിണ്ട്
ആഹ് ഇവിടേക്ക് ഒരു പെൺകുട്ടി ഒരാൺകുട്ടി ഒരാൾ രണ്ടില് ഒരാൾ മൂന്നില്
ഉം ആഹ്
ഹസ്ബന്റിന് എന്താ ജോലി
വയറിങ്ങിന് പോലാ പ്ലമ്പിങ്ങ് വയറിങ്
ആഹ് പ്ലബി ആഹ് അതെ ഉം അറിയാം ഇവിടെ ആണെങ്കി ഗ്ലാസ് കട്ടറാണ് ഒരു കടയില് മാനേജറായിട്ട് വർക്ക്യ്യ്ണ്
ആഹ് ആഹ് ആഹ് എപ്പഴാ വരാ എന്നും വരോ ഇവടെ അട് ഔടെ അടുത്തന്നെയാണോ അവിടെ ഓഹ്
ആഹ് അതെ അതെ രാവിലെ ഒമ്പത് മണിക്ക് പോണം ആ രാത്രിയിൽ ഒൻമ്പതര ക്യാവും വര്മ്പോ കടേകൊണ്ട്ടക്കാ താമസ്
ഉം ഉം
ഉച്ചഭഷ്ണൊക്കെ കഴിച്ചോ
ഓഹ് കഴിച്ചു കഴിച്ചു
മീനൊക്കെ വാങ്ങി വാ വാങ്ങിയൊ
ഇല്ല ഇല്ല മീന് ഇവടെ വരലില്ല ഇപ്പൊ
ആണല്ലേ ഇപ്പം ട്രോളിങ്ങല്ലേ ട്രോളിങ്ങായത് കൊണ്ടായിരിക്കാം
ഉം
ആഹ് വള്ളങ്ങളല്ലേ കടലിലെക്ക് ഏറങ്ങുന്നൊള്ളൂ
ആഹ് അതെ മോര്ണ്ട് പിന്നെ ചെറുപയറ് കൊണ്ട് കറി വെച്ചിണ്ട് അത് മാത്രേ ഒള്ളൂ ഇപ്പ ഇന്ന്
ആഹ് ആഹ് ചെറുപയറൊക്കെ നല്ലതാണല്ലോ കുട്ടികൾക്കൊക്കെ
ഉം രാത്രി ചപ്പാത്തി ഇണ്ടാക്കണം
ആഹ്
ഉം
തോരൻ പിന്നെ മീൻകറിയന്സ
ഉം
ഇപ്പം നമ്മള് വള്ത്തിലൊക്കെ വരുന്ന കൊച്ചൊ കൊച്ചു മീ തോന്നുന്നു നല്ലത് അതിനൊക്കെയാണ് ടേസ്റ്റ് അല്ലാതെ നമ്മള് കടൽ മീനൊക്കെ വേടിച്ച്ഴിഞ്ഞാലും ഉപയോ കൊ റേ നാള് ബെസ്റ്റൊക്കെയിട്ട് വെച്ച മീനുകളൊക്കെ ആയിരിക്കും ഇപ്പൊ നമുക്ക് കിട്ടുന്നത് കൊച്ചു കൊച്ചു മീനുകളൊക്കെ വേടിച്ച് കറി വെച്ചാ നല്ല ടേസ്
ആഹ് ആഹ് അഹ് ശരിയാ ഇപ്പ എന്തോ കേടുവരാതെക്കാന് ഇള്ള മരുന്ന്കളൊക്കെ ചേർ
അതെ അതെ ഇപ്പം ട്രോളിങ്ങും കൂടെ ആയതിന്റെ പേര്ല് കൊറേ മുന്നേ എടുത്ത് വെക്കുന്ന മീനുകളായിരിക്കും നമുക്കിപ്പോ കിട്ടുന്നത്
ഹലോ
ഹലോ കേക്കാം പറ്റുന്നില്ലേടാ
ആഹ് ഇല്ല ഇപ്പളാ കേട്ടത്
ആണോ ആഹ് അപ്പം ഈ ട്രോളിങ്ങെക്കെ ആയത് കൊ ണ്ട് ഒരുപാട് നാള് ഇങ്ങനെ എടുക്കാതിരിക്കുന്ന മീനുകളൊക്കെണ്ടല്ലേ ഇട്ട് വെക്ക്ണെക്കെ അതൊക്കെയായിരിക്കും ഈ സമയത്ത് നമുക്ക് കിട്ടുന്നത് സമയത്ത് ചെറിയ ചെറിയ ഒരു മുള്ളുള്ളൊരു മീനുണ്ടല്ലോ എന്താ അവിടെ പറയാ ഇവിടെ ന ത്തലെന്ന് പറിം കൊച്ചുമീൻ
ബത്തലാണോ.
ആഹ് അതായിരിക്കും നല്ല മുള്ളുള്ളേ. മീൻ ഞങ്ങള് നന്തല്. ആഹ് മുള്ളുള്ള മീൻ ചെറിയ മീൻ നല്ലമുള്ളുള്ള ചെതുമ്പൽനൊക്കെ നല്ല കട്ടിയുള്ള ആ മീനൊക്കെ ഇപ്പൊ നല്ലതാണ്.
ഉം ഇവിടെ നല്ല മുള്ളുള്ള ഏത മത്തിയാണ്.
നല്ല നന്തല് അറിഞ്ഞ എന്ന് പറയും.
ഇല്ല ഉം എൻക്ക് മനസ്സിലായില്ല ഏതാന്ന്.
പഞാലരാള്.
ബത്തല് പക്ഷേ ബത്തല് മുള്ള് ആഹ് കോരക്ക്ലേ
ആഹ് ആഹ് അത് പക്ഷേ ഞങ്ങളിവിടപറയെണ ചൊമന്ന കോരാ മഞ്ഞ കോര ആഹ് മീനായിരുന്നു.
ആഹ് അങ്ങനെയാണോ ഉം. അതെ അങ്ങനെ പറയുന്ന എന്താന്നറിയോ പണ്ട് കല്യാണം കഴിഞ്ഞ് സൽക്കരിക്കുമ്പോ അന്ന് ചിക്കനും മട്ടനും ഒന്നുല്ല അന്ന് ഈ കോര ആ അയല അതൊക്കെയാണ് അന്നത്തെ മെയിൻ ഡിഷ്.
ഹലോ.
ഹലോ കേൾക്കില്ലേ.
ആഹ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലടാ ആ ഇനി പറഞ്ഞോ ഇപ്പകേക്കാം.
ആഹ് അത് പണ്ടേ സൽക്കാരത്തിനൊക്കെ. കല്യാണം കഴിഞ്ഞ ഉടനെ സൽക്കരിക്കുമ്പളേ
ആഹ്.
ആഹ് പുതിയപ്പളക്ക് കൊടുക്കണ കോരേണ് അത് അങ്ങനെണ്
ആഹ് അതാണ് പുത്യാപളകോര. ആഹ് അപ്പൊ എന്താ ചോദിച്ചെ അയ്യോ അതൊന്തരു മീനാണ് എനിക്കറിയില്ല. ആഹ്.
അഹ് ആഹ്.
ആഹ്.
വന്ന കോര
അന്നേരം ഞാനക്ക ചോദിച്ചു ആഹ് ചുമന്ന കോരാ ഞങ്ങള് ഇവിടെ ചൊമന്ന കോര ചെമ്പല്ലിക്കോര അല്ലി മഞ്ഞ. കോരാ എന്നൊക്കെ പറയും.
ചെമ്പല്ലി വേറെ മീന്ണ്ടല്ലോ കോരല്ലാത്തത്. തോലു പൊളിക്കണത് ആഹ്.
ആഹ്. ആഹ് ഉണ്ണിമേരിയാണോ പറയണേ.
അല്ല.
ഹലോ ടാ ഞാനെന്തെങ്കി വിളിക്കാവേ.
ആഹ് ചെമ്പല്ലി.
ആഹ്. റ്റാൻ ത്ക്കി വിളിക്കാവേ. ഹലോ.